ആ അതെ
ആ കേൾക്കുന്നുണ്ട് അവിടെ കേൾക്കുന്നില്ലേ
എന്തൊക്കെയണ്ട് വിശേഷം
നല്ലതന്നെ അങ്ങനെ പോകുന്നു അവിടെയാ
ട്ട് പോണു അങ്ങനെ പോണു എന്താ പണി പണിയൊക്കെ കഴിഞ്ഞു
പണി കഴിഞ്ഞിട്ടില്ല അ എന്താ അകടിച്ചോരി തുടക്കാണ്ട് ഉമ്മ അടുക്കളയില ക്കൊണ്ടിരിക്കണ്ട്
ആ ഇവടീന്ന് ഇങ്ങനെക്കെ കയ്യിണ് അടുക്കളയില് ഒരാളും വേറെള്ളത് ഒരാള് എടുത്തൊണ്ടിരിക്കാണ് വീട്ടിലാരൊക്കെയണ്ട്?
വീട്ടില ഉമ്മ ഉപ്പ രണ്ട് അനിയത്തി ഒരനിയനും
ആ ആ ആ എന്താ ചെയ്യണത് ഏ ഞങ്ങള്.... ആ ഞങ്ങള് എട്ട് മക്കളാണ് എട്ട് മ മക്കളുള്ളയില് ഞാന് ആറാമത്താളാണ്
ഏ
പെൺമ എട്ടും പെൺ പെൺമ മക്കളാണ് ആ എനിക്ക് മൂന്നാളുണ്ട്
ആ
ഞാനിപ്പൻ്റെ വീട്ടിലാാണ് ഞാന് മൂന്നാമത്തെ കുട്ടിക്ക് ഡെലിവറി കഴിഞ്ഞിരിക്കയാണ്
എത്രായി
നാപ്പത്തി മൂന്ന് ദിവസായി
ഏ
മൂന്നാളുണ്ട് വല്യ മോളേയിന്ന ഞാൻ പണിയെടുക്കലില്ല പ്പോ അപ്പൊ ഞാൻ ന്റെ വീട്ടിലുല്ലേ പിന്നെ തീരിം എടുക്കൂലല്ലോ വീട്ടിലും പിന്നെ ഉമ്മയും പിന്നീന്റെ യേ.... ത്തിണ്ട്ഓള് ഓളെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തോണ്ട് ഇമ്മടെ ഉമ്മാന്റെം വീട്ടി പണിയെടുത്തോളാ ഓള് നിക്കലാണ് അപ്പൊ വീട്ടിൽ ഓളും ഉണ്ട് പിന്നെ ഞാൻ വിച്ചു കടക്കൂല്ലെയോ പിന്നെ അങ്ങനെയുള്ള പണികളൊന്നും എടുക്കൂല കുട്ടിന്റെ ഞങ്ങളത് ഞാ..... നാല്പ്പത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഇന്നൊക്കൊയായിട്ട് ഞാൻ തിരുമ്മി അല്ലെങ്കി..... ന്ന് അല്ലെ അതും കിക്കല ട്ടോ അമ്മ എന്റോട് എടുക്കേണ്ട പറിം ഞാന് എല്ലാതും ഓലും എടുക്കണില്ലേ അപ്പൊ ഞാൻ ന്റെ നടത്തല കഴിഞ്ഞല്ലോ എഴുതിയാണ് ഞാൻ എടുത്തു
ആഹ് ശരിയാ
പിന്നെ അപ്പൊ എന്താ പഠിക്ക ക്യാ
പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളോ
ആഹ് അലോട്ട്മെന്റിന് കാത്തിരിക്കയാ
ആ ഹ
ആ ഹ ഡിഗ്രിക്കോ എന്താ നീ പോണേ എന്നൊന്നന്നല്ല എന്നാലും ആ കിട്ടിയോ ട്രയൽ ഇണ്ടോ
ഒരു കോളേജ് കിട്ടീന
ഏ അടുത്താണോ അടുത്ത കിട്ടിയത്
അടുത്തല്ലാ കൊറച്ച് പോകണം
ഏ അല്ല ട്രയല്ല്ല് ചിലപ്പോ കിട്ടിയത് പിന്നെ ഈ അലോട്ട്മെന്റ് വരുമ്പോൾ ചെലപ്പോ മാറ്റം ഉണ്ടാവും
ആ അതുണ്ട് ആ
എൻ്റെ അനിയത്തിക്കൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഒന്നിലും പിന്നെ ഒന്നിൽ കിട്ടിയിട്ട് ബുദ്ധിമു ക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ഏരിയൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നുകൂടി തിരുത്തി കൊടുത്താല് പിന്നത് വരുന്നതിലൊക്കെ ക്ക് മാറ്റം കിട്ടാൻ സാധ്യതണ്ട് ഇന്റനിയത്തി ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അപ്പൊ ഓൾക്ക് അങ്ങനെയായിരുന്നു കൊറച്ച് കുറച്ച് ദൂരേ നമ്മള ഉം ജില്ല വിട്ടിട്ട് ഇനി ദ്യം കിട്ടിയത് ഓള് എടുത്ത കോഴ്സ് തന്നെ നമ്മളെ നമ്മള് നമ തമാശ പക്കന ജില്ലയിലെ ഒരു കോളേജിലൊള്ളൂ അപ്പൊ അവിടെ കിട്ടിയില്ല പിന്നെ കിട്ടിയത് നമ്മള ജില്ല വിട്ടിട്ട് അപ്പോ അവിട്ക്ക് പോണമെങ്കി ഹോസ്റ്റലിലൊക്കെ നിക്കേണ്ടി വരുവല്ലോ അപ്പൊ ആ ബുദ്ധിമുട്ട് കരുതി ട്ട് മാറ്റി കൊടുത്തു അപ്പൊ പിന്നെ മ്മളെ സ്വന്തം ജില്ലേലന്നെ കിട്ടി അത് ന്റെ ഉമ്മാന്റെ ഉടിന്റെ അട് താണ് അപ്പ പിന്നെ അവ്ട്ന്നും അവള് പോകല്ണ്ടെ. ഇപ്പം ഞങ്ങളെ വീട്ടിന്നന്നെ പോല്
ഏഹ് ബസ് ബസ്സ് വരാ മതിയാവുലെ
ആഹ് ബസ്സ്‌ രണ്ട് ബസ്സ് കേറണം ഞങ്ങളെ വീട്ടിന്ന് പക്ഷെ ഇവിടെ കോളേജൊക്കെ അടു- ഇത് ഞങ്ങളുടെ കൊറച്ച് ഒരു ബസ്സ് കയറിയാൽ തന്നെ എത്തുന്നടത് പക്ഷെ ഓൾ എടുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന ടൂറിസം എന്ന കോഴ്സ് ഉണ്ടല്ലോ ഡിഗ്രി കൊണ്ട്- കൂടേല് അതടു- അപ്പോ ഓക്ക് അ അത് വേണ്ടിയതന്ന് പറഞ്ഞ അതിനോടാണ് താല്പര്യം പറഞ്ഞപ്പോ അങ്ങനെ പോയ അപ്പ ആ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ അപ്പ അങ്ങനെ അവിടെ കിട്ടി അപ്പ അവിടെ- പോയിണ്ട് ഡിഗ്രി ഗവൺമെന്റ് കിട്ടി കിട്ടിയാല് പിന്നെ അത് ഫുള്ള് ആക്കണം
ആഹ അത-
അല്ലാ നമക്ക് ഡിഗ്രീന്റെ വാല്യൂ ഇല്ല അല്ല കൊഴപ്പില്ല അഞ്ച്- പ്ലസ് ഉണ്ട് പ്ലസ് ടുല്
കൊഴപ്പില്ലാതെ പോണുണ്ട് ഓള് ഇപ്പൊ പറഞ്ഞാത് വീട്ട്ജോലി ഇന്നോള് വല്ലാതാൻ വേണ്ടി ചെയൂല പടിത്തത്തിലേക്ക്ന്നെ- എക്സാമിന്റെ തലേന്ന് നല്ല ഇരുന്ന് കണ്ട് മെനക്കടും അല്ലെങ്കിലൊക്കെ കണക്കാം
ആഹ ആ എല്ലാരും ആ ഏകദേശം ആൾക്കാരും അങ്ങനെ തന്നെ
ആ ആങ്ങനെ അത് എങ്ങനെ പ്ലസ് ടു മാർക്ക് കക്കണ്ടോ പിള്ളേര്പ്പം മാശാള്ളാ അപ്പൊ എന്താ കോളേജ് അടുത്ത് തന്നെ കിട്ടിയത്
കോളേജ് ഇവിടെ അടുത്ത്ണ്ട് പക്ഷെ ഒന്നും കൂടി നല്ല കോളേജ് കൊറച്ച് പോകണം നമ്മള ജില്ലേൽ തന്നെയാണ് അപ്പൊ അവിടെത്തന്നെ എനിക്ക് കിട്ടി കിട്ടിയത് പക്ഷെ വീട്ടുകാർക്കൊക്കെ ഇവിടെ അടുത്തുള്ള കോളേജിൽ പോകാനാണ് താല്പര്യം
ആഹ് ആ അടുത്തായാല് ബുദ്ധിമുട്ടേണ്ട അല്ലേ ബസ്സ് കയറി കുഴങ്ങോണ്ട് വൈകുന്നേരം എത്തുമ്പോത്തനെ കൊയങ്ങും
പിന്നെ ഒറങ്ങാനേ ഒവുണ്ടാവുള്ളൂ
അതാണ് പിന്നെ ക്ഷീണിച്ച അങ്ങനെയ ഒള്ള അവസ്ഥ അതാ ഞാൻ പറഞ്ഞേ ക്ഷീണിച്ചാ വരിക ഞാനൊക്കെ പ്ലസ് ടു വരെ പോയിട്ടുള്ളു ട്ട അപ്പോത്തിനും ഞങ്ങളൊക്കെ കല്യാണം കഴിഞ് എന്റെക്കെ താഴെ വല്ല്യ പ്രായ വ്യത്യാസല്ല പ്രായ വ്യത്യാസല്ല അപ്പ പിന്നെ താഴെ താഴെ ഉണ്ടകുമ്പോ പിന്നെ നമ്മൾത്പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് കയ്യൊല്ലോ ക്ഷെ അന്ന് കെട്ടിച്ചിട്ടില്ല എങ്കി പഠിച്ച ഞ്ഞാമതീനി ഇന്ന ഇപ്പളാ തോന്ന്ണത് അന്ന് അങ്ങനെ പറഞ്ഞ അപ്പം അമ്മളിപ്പം ഓല് പറയുമ്പോ നമ്മൾ അതിനെ എതിർത്ത് പറയില്ലല്ലോ. ക്ഷെ ഇപ്പല്ല കുട്ട്. കുട്ടികൾ ഒന്നിനും സമയ്ക്കൂല്ല പോല് വർ കിട്ട്ണവരെ പഠിക്കാണ്.
ആ അത് ശരിയാ
അതാണ് നല്ലത് ട്ടോ ഞമ്മള് സ്വന്തം കാല് ഞമ്മ എന്തെങ്കിലും ഉണ്ടായി അതിന് വേറെന്നുല്ല
ഉം നിക്കുല ങ്ങ് നിങ്ങക്ക് ജോലി കോഴ്സ് ബികോം
ആ ഏ ബികോം അല്ലെ കോമേഴ്സ് ഏനി
ആ കൊമേഴ്സ് ഏനി
ആഹ് ആഹ് കോ അയിന്റെ കൂടെ എന്തെങ്കിലും കോയ്സ് ആയിട്ട് എടുക്ക് ണ്ടൊ ആ ഹ്
പി എസ് സി കൂടെ കിട്ടോന്നൊന്നും അറീല
ആഹ് ഹ
ഉം കൊറെ പഠിക്കാല്ലേ ബി എ സിക്ക്
ആഹ് അത് എല്ലാരും കോച്ചിങ്ങിനൊക്കെ പോയിട്ട് അ പഠിക്കാണല്ലോ എന്റെ ഒരു വല്യ ഏട്ടത്തി എന്റെ വല്യ ട്ടത്തി ടീച്ചറാണ് ഇപ്പം കൊറച്ചീസം ഓള് ലീവേനി കുട്ട്യേളൊക്കെ ചെറ്യേകുേട്ട്യള് ഇപ്പൊ ഈ പ്രാവശ്യോള് കയറി
ഉം പി എസ് സി എഴുത്യാണ്ടോ
പി എസ് സി എഴുതിയിട്ടല്ല പി എസ് സി ഉള്ള ഒരുപാട് ശ്രമിച് പക്ഷെ കിട്ടീല്ല അനക്കെ ഭാഗ്യമാണം
ആ അത് ശരിയ. ഹ് ഹ്
എ ൻക്ക്യനല്ല പഠിക്കുന്നുകിട്ടും മണം അതിന് ഭാഗ്യം പറ്ന്ന സാധനം ഉണ്ട് അതും മാണം
ആഹ്
ഒരുപാട് ആൾക്കാര് ഇണ്ടാവുമ്പളേ പെട്ടെന്നൊന്ന് കിട്ടാൻ പണിയാണ്.
ഉം കൊറെ ആൾക്കാര് എഴുതണല്ലേ ഏ.
കിട്ടിയാ കഴിച്ചിലാവും പറയാ
ആ.
ഉം നോക്കാ ഏഹ് ഓളിപ്പ ഓള ഒരു ഒഴിവിന് അവള് അടുത്തിള്ള സ്കൂളില് അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ അല്ല പി. എസ്. സി എഴുതീട്ടല്ല. അങ്ങനെ ഓല് ഒഴിവിണ്ട് അറിഞ്ഞപ്പം ആ സ്കൂൾക്കാരന്നെ ഇവരെ അറിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാ പരിചയം ഇണ്ടായപ്പോ ഇപ്പൊ രാഷ്ട്രീയ സ്വാധീനൊ ക്കെ നല്ലോണം വാണെ
ആഹ്
ഉം അതൊന്നും ഉം എങ്ങനെയാലും ടീച്ചർ ആവാനാ ആഗ്രഹം. അൻക്ക്
അങ്ങനെയൊന്നുല്ല പി. എസ്. സി ടീച്ചർ മാത്രല്ലല്ലോ കൊറേ ഇതില്ലേ വേക്കൻസീസില്
അങ്ങനെണ്ട് ഉം പിന്നെന്തൊക്കെണ്ട്? അവിടുത്തെ കാലാവസ്ഥക്കെ ആഹ് ചോറായിക്കണ് കൂട്ടാൻ ചിക്കൻണ്ട്
ഏഹ്
ങ്ങൾക്ക് എന്താ അവിടെ കൂട്ടാ
ഇവിടെ എന്താ ഉ ര്ളങ്കെഴങ്ങ് പൊരിച്ച്
ഉം അതാണ് ഇന്ന് ഇപ്പോ ഇവരൊക്കെ സ്കൂൾക്ക് ചോറ് കൊണ്ടുപോണൊലൊക്കെ കൊണ്ടോയത് തെ ഞങ്ങ ഇവിടെ അതൊരു കൂട്ടാനാണ് കൂക്കാര കൂട്ടാ
സൊയാ ബീന്
ആഹ്
എനിക്കതെന്നെ സ്കൂൾക്ക് പോകുമ്പോ ഇഷ്ടം
ആഹ് അതന്നെയല്ലേ ഉം അ അങ്ങനെന്നെ ഞങ്ങളൊക്കെ ആയന്ന് പിന്നെ ഉള്ളികൂട്ടാന് തക്കാളി കൂട്ടാന്
ആ
ഇത് മതി കിഴങ്ങ് പൊരിച്ചത് ഒക്കെന്നെനി അക്കെന്നെനി ന്നങ്ങളൊക്കെ ആയന്നും ഇപ്പത്തെ കുട്ട്യേക്കും കെഴങ്ങ് പൊരിച്ച് തേ പ കിട്ടിയാലേ ചോറെർങ്ങാെള്ളൂ
ആഹ ഏകദേശം കുട്ട്യേളൊക്കെ അന്നെ കൊണ്ട് രാ
ആ അതന്നെ ക്ക. പ്പന്റെ അനിയത്തി ഒക്കെ ആദ്യ ക്ക വാങ്ങലേനി പത്ത് എത്രോ രൂപ കൊടുത്താ കിട്ടുംന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇന്നിപ്പോ കൊണ്ടുപോയി ഇപ്പോൾ അത് ഫ്രണ്ട്സുകള് തമ്മിൽ ഷെയർ ഇട്ടാണ് അപ്പോള് പ ഒരാള് ചോറ് കൊണ്ട്ന്നോളി ഒരാള് കൂട്ടാൻകൊണ്ട് ന്നോളിന്നൊക്കെ പറയണ്ട് അങ്ങനെക്കെയാ ഒരു ക പേയണ് കോളേജിലെ അവസ്ഥ ഇവിടെ വന്ന്ച്ചാ അവളെ ഫ്രണ്ട്സ് ങ്ങളൊക്കെ ഇവ്ടെ വരാറൊക്കെണ്ട് നിക്കലൊക്കെണ്ട്
ഏ രാത്രിയോ
രാത്രി ഇന്റെ ട്ടത്തിന്റെ വീട്ട്ക്ക് ഓല് പ്പം എന്തെങ്കിലും എവിടേക്കൊക്കെ പോയണ്ട് ന്റെ ഏട്ടത്തിന്റെ വീട്ടിൽ നിന്ന്ണ് ഇവിടെ നി നിന്നിട്ടില്ലോണ് പകലൊക്കെ നിക്കും ഏട്ടത്തിന്റെ വീ ട്ട് പോയാണ്ട് ഇവര് രണ്ടാളും നിക്കും പിന്നെ അവിടുന്ന് ഒരുമിച്ച് പോകും അങ്ങനൊക്കെയാ
ഏ രസാലേ
കോളേജ് ആ കോളേജ് രസാണ് പിന്നെ ഓള് ഇങ്ങനെ ക പറിമ്പളും കാട്ടുമ്പാെളൊക്കെ ഞങ്ങൾക്കത് മിസ്സായ മാതിരിയാണ് ആ അന്നത്രതില്ല പ്പ സ്ടീച്ചേഴ്സും ഇപ്പോ ടീച്ചേഴ്സ് സും കുട്ടികളൊക്കെ ഒരുപോലെയാണെ
ആ ഹ ഫ്രണ്ട്ലി ആണ്
ആ അതാണ്
ആ
പിന്നെന്തെക്കെണ്ട് മഴെക്കെ ണ്ടോ ആ കുട്ടി ഒർങ്ങാ കുട്ട്യാേ ഏ ഏ ഇന്ന് ന്ന് മഴണ്ടായിന്യോ അവ്ടെ
ഏ എ മഴെന്നുല്ല ഒരു മൂടി കെ ട്ടിയൊരു കാലാവസ്ഥ
ആ ഇന്ന് രാവിലെ ഇവിടെ നല്ല മഴ ണ്ടായി രാവിലെ നല്ല മഴണ്ടായീന് ഉം പിന്നെ ഇപ്പ മഴ പോയി പക്ഷെ മൂടിട്ട വെയിലില്ല മൂടി കെട്ടിക്കണ്
ഏഹ് എന്നാ ശെരിയാ വിളിക്കാട്ടോ
അ ആഹ് ആയിക്കോട്ടെ ശരി.